ആഹ് കേൾക്കുന്നുണ്ട്
എന്നാന്നെ
എന്തൊക്കെ ആഹ് ഫുഡൊക്കെ കഴി
ഇവിടെയും കഴിച്ചു കിടക്ക കാൻപോവ
ഏഹ്
ദേ കുറച്ച് പണികളും കൂടെ ഒണ്ടെന്നെ ഇല്ലന്ന് കുറച്ച് പണികളും കൂടെ ഉണ്ട് അതൊന്ന് ചെയ്തിട്ട് അതൊന്ന് ചെയ്തിട്ട്
എത്ര ആളാ മക്കള്
ഒരാളെ ഉള്ളോ ആ പിന്നെ ആഹ് പഠിക്കണ് സിക്സ്തിൽ ചെ സിക്സ്തിലേക്ക് സിക് ആ അവിടെയോ
ഇവിടെ മൂന്നാളാ
എന്നടുക്കുന്നു എല്ലാം
ഉം ഇല്ലാ കൈ കെടുക്കാന് അങ്ങനെ ആയിന്നുള്ളു ഫുഡൊക്കെ കഴിച്ച്
ആ രാവി എന്താണ് സ്പെഷ്യൽ എന്തായിരുന്നു
ചിക്കൻ കറിയും ചോറുന്നെയാണ്
എന്നും നോൺ വെജ് വേണൊന്നുണ്ടോ
എല്ലാം ഉണ്ടാക്കും
ഓഹ്
നോൺ വെജ് ഇല്ലാത്ത ദിവസം ഉണ്ടാവും
ഉം
ചിലപ്പോ ഒന്നും ഉണ്ടാവില്ല ലപ്പം മുട്ട അപ്പടോ അങ്ങനൊക്കെ പോവും
കഴിച്ചോളുവോ
ആവോ ആന്നും കൊഴപ്പില്ല
പിന്നെ
പിന്നെന്താ മോന് ആറാം ക്ലാസ്സിലാ ഉം പാഠമൊക്കെ എടുക്ക ല് തുടങ്ങിയില്ലേ മോനുക്കെ
ഉം
പാടൊക്കെ എടുത്തോശ
ആ കഴിഞ്ഞു കഴിഞ്ഞു ആ കഴിഞ്ഞു
പിന്നെന്താ
പിന്നെന്താണ് സ്പെഷ്യലിന്ന് സ്പെഷ്യൽ ഒന്നും ഇല്ല കഴിച്ചോ എല്ലാം വെജ്ജാ
ഉം ലോണൊന്നും വാങ്ങാനില്ലേ
വാങ്ങിക്കും വാ
ആ ആ
ഇന്നലത്തോടങ്ങ് തീർന്നു അപ്പം ഇന്നൊന്നുല്ല ഇന്ന് ചുമ്മാ ഇപ്പ തോരനും ചീരയും ഉണ്ടായിരുന്നേ ഉച്ചക്ക്
ആ
ചുമ്മാ ബീൻസും മെഴുക്കു വരട്ടി ഉണ്ടായിരുന്നു പരിപ്പ് ചാറ് ഉണ്ടായിരുന്നു മീൻചമ്മന്തി ഇതെല്ലാം കൂട്ടി
ഇത്രയും അങ്ങനെ വേറെ സപ്രെയിറ്റ് ഉണ്ടാക്കണോ
ച ഓ ചില സമയത്ത്
ആ
ചില സമയങ്ങളിലും ഉണ്ടാക്കേണ്ടി വ പിന്നെ ഉം ആ അന്നാ അഥവാ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്ത്
ആ കഴിക്കും അങ്ങനെ ആ എല്ലേടത്തും അങ്ങനെ തന്നെ പിന്നെ വൈകുന്നേ ഉണ്ടാക്ക പറഞ്ഞാ അത് ഭയങ്കര ഒരു മടിയാ
ആ അതേന്നെ
ഉം
പിന്നെ
പിന്നെ ആ കൊഴപ്പല്ല അതെ കാരണം ഞമ്മളിങ്ങനെ ബാക്കിലിങ്ങനെ നിക്കണം എന്നാ പിന്നെ കിട്ടയപ്പ
യൂണിഫോമ് ഇല്ലെന്നെ യൂണിഫോമ് കൊണ്ട് ഇപ്രാവശ്യം ഒന്നും വാങ്ങി ജില്ല ഒണ്ട് ഉള്ളത് കൊണ്ട് വാങ്ങിച്ചില്ല പിന്നെ ഈ വെനസ്ഡേ യൂണിഫോമ് വായിക്കേണ്ടത് വെരും അത് കളർ ചേഞ്ച്സ് തൊണ്ടായി ടിഷർട്ടനക്കെ പനിയാ അത് വാ വരുവായിരിക്കും ഉ പിന്നെ സോക്ക്സും ഷൂവൊക്കെ അതൊക്കെ വാങ്ങച്ചു
ആഹ
അങ്ങനെ പോവുന്നു ചെല സമയത്തൊക്കെ രാവിലെ വെളു പിന്നെ നേരത്തെ പോകേണ്ട്യ കൊണ്ട് ഡ്യൂട്ടി ഒക്കെ ഇടുവാണെങ്കിൽ അത്കൊണ്ട് തലേ ദിവസം നമ്മള് എങ്ങനേലും എല്ലാം ഒതുക്കി പറക്കി വെച്ച്
ആഹ അനക്ക് ജോലിണ്ടാവേക്കുലെ
ആ അതെ അതെ അതെതെതെ അപ്പൊ രാവിലെ ഞാൻ സ്കൂളിൽ ആ അതെന്നെ അപ്പൊ രാവിലെ ത ഒരു ഓട്ടംണ്ട്
ആഹ രാവിലെ എല്ലാരും പോണോണ്ട് പിന്നെ എല്ലും കയ്യണ്ടേ
അതെന്നെ അതെന്നെ
എപ്പളാ പോണ്ട്യത്
എട്ടേ കാലമ്പ ഏറ എട്ട് മണി എട്ടേ കാലല്ലേ എട്ട് മണിയമ്പ ഇറങ്ങണം
ഏഹ് അപ്പൊ പിന്നെ മോളോ
ആഹ് ഉള്ളൂ രണ്ടുപേരെ ഒരുമി ച്ച് തന്നെയ രണ്ടു പേരെ ഒരുമി
ആ
കഴിച്ചോ? കഴിച്ചോ ഇല്ല കഴിച്ചുല്ലേ?
ഉം കഴിച്ചു പിന്നെ എന്നിട്ടപ്പ തലേന്നെല്ലാം ഉണ്ടാക്കി വെക്കലാരിക്കുല്ലെ
ന്നെ ഉണ്ടാക്കി വെക്കാനും പറ്റത്തില്ല ചോറിച്ചാല് ഈ പ്രാവിശ്യം എന്താന്നറിയത്തില്ല കേട്ടോ ഉം ഉം നിരപറാടോ ത്തിരിയാണെ വാങ്ങിച്ചു പക്ഷെ ചോറ് രാ രാത്രി ഞാൻ വാർത്ത് ഓ സ്കൂ ചെയ്യുമ്പോ തന്നെ കേടായി പോന്നു ഇനി ചൂട് കൊണ്ടാ
ചൂടോ കാലാവസ്ഥന്റെ എന്തെങ്കിലാ രിക്കു അല്ലെ
എന്തോ
കാലാവസ്ഥന്റെ എന്തെങ്കിലും ആയിരിക്കു പറയ
കാലാവസ്തെടെയായി രിക്കും. അല്ലേ കാലാവസ്ഥേടെക്കെ ആയിരിക്കും. എന്നാ പറയുന്നേ ഭയങ്കര ഇതായിട്ട്
ആ അതിന് റൈസ് കു കുക്കറിലെന്ന അങ്ങനെ കുറച്ച് തിളപ്പിച്ചാറീട്ട് പിന്നെ അങ്ങട്ട് ഊറ്റി എടുത്താൽ പോരെ കുറച്ചുകൂടി പിന്നെതാക്കിയാട്ട്.
ഇല്ലന്നെ ഇല്ല അങ്ങനെ വെക്കാറില്ലല്ലോ. അങ്ങനെ വെക്കാറില്ലല്ലോ
ആ
ഞാൻ ഇനി നാളെ തൊട്ട് അപ്പപ്പം വെച്ചേക്കാനോർത്തിരിക്കുവ. ഉം
പിന്നെ ഉപ്പേരികക്കുള്ളോക്കെ ര രാത്രി കട്ട് ചെയ്ത് വെക്ക്
അതെ അതെ അതെ അതെ ഉം അപ്പത്തന്നെ വെ
ആ ഉം
പിന്നെ ബസ്സിനൊക്കെ ബസ് ന് പോകാലൊങ്ങള്
എന്തോ
ബസിനെ പോലെല്ലേ
കേട്ടില്ല കേ ആഹ് ബസിന് ബസിന് ബസിന് തന്നെ ബസിന് തന്നെ ബസിനാ പോകുന്ന
ഉം കൃഷിയൊക്കെ ഉണ്ടോ വീട്ടില്
കൃഷിന്ന് വെച്ചാ ഇവിടെവിടെ ത്തെല്ല ഏലംആണേ ഉം ഉം ഏലത്തിന്റെ ഉണ്ട് ആഹ് ആഹ്
ഏലം ഒണ്ട് പക്ഷെ നമു ക്കങ്ങനെ ഒന്നുല്ല
ആഹ്
ഉം നമുക്ക് ഒരു അഞ്ചു സെന്റിന് പറമ്പേയുള്ളൂ വല്ല്യതായിട്ട് ഒന്നുമില്ല കേട്ടോ
ക്കെല്ലേ
വെള്ളം വെള്ളം അയ്യോ ഇന്ന ഇച്ചിരി വെള്ളത്തിന്റെ ബുദ്ധിമുട്ടായി പോയേ
ഏ എന്ത പൈപ്പ് വെള്ളാ അപ്പൊ
പഞ്ചായത്തിലെ വെള്ളം വരുന്നുണ്ട്
ആഹ്
അതെ
അല്ല കെണറുണ്ടാവില്ലേ വില്ലേ
കെണറ് ഇല്ലെന്നെ കെണറില്ല
ഏ ഉം
ത്തിൽ വെള്ളം വരുന്നുണ്ട്
അതു എന്നും ദിവസം വ
ഇല്ലന്നെ ആഴ്ചയിൽ രണ്ടു ദിവസം അതായത് ഞായറാഴ്ച വരും പിന്നെ ആഹ് ബുധനാഴ്ച വരും വേ പക്ഷെ ഈ ബുധനാഴ്ച വന്ന ഞായറാഴ്ച വന്നില്ലെങ്കി ബുധനാഴ്ച ആ അടുത്ത വരുന്ന അപ്പൊ ഇ ഞായറാഴ്ച വന്നില്ലെങ്കിൽ നമു പ്പ ഭയങ്കര ബുദ്ധിമുട്ടാ
ആ
ഉണ്ട്
ഉം അപ്പൊ വെള്ളം എട്ത്ത് വെ ക്കാനൊക്കെ ആളുണ്ടാവോ വീട്ടിൽ
ആഹ് ഉണ്ട് താഴെ താഴെയുണ്ട് വീടിൻ്റെ താഴെയുണ്ട് പക്ഷെ നമ്മൾ അവിടെയങ്ങും പോകാറില്ല
ആഹ
ആഹ എന്ന അവിടെ ഇരുന്ന് കൊണ്ടുവരാനും ബുദ്ധിമുട്ടാ അതുകൊണ്ട് വഴിയ അങ്ങനെ തല്ല ന്നില്ല പിന്നെ ഇപ്പ ഇന്നേ വരേ വെള്ളമില്ലാതിരുന്നു ന്തേ ഇപ്പം വെള്ളം വന്നു തുറന്ന് ഇപ്പം മറ്റേ ആ പഞ്ചായത്തിലെ വെള്ളം തൊറന്നു വിട്ടു ഉം പിന്നെ
പിന്നെ മോള് പഠിക്കന്നിട്ട്
ആ പഠിച്ചോളും പഠിച്ചോളും പിന്നെ ദേ കെടക്കാൻ പറഞ്ഞിട്ടുണ്ടേ കെടന്നോളും കെടക്കാൻ പറഞ്ഞ് പഠിക്കാൻ പറഞ്ഞാലും പുറകെ തന്നെ നടക്കണം കിടക്കാൻ പറഞ്ഞും പൊറകിൽ ആന്നേ കിടക്കാനും പുറകേ നടക്കണം ആ കെടക്കാനും പൊറകെ തന്നെ പറഞ്ഞോണ്ട് നട ണംപഠിക്കാൻ പറഞ്ഞാലും പടി പടി പഠിച്ചോളൂ പക്ഷെ നമ്മള് പുറകെ നടക്കണം ങ്ങനെ
വേറെന്താ
വേറെന്ന അപ്പൊ വേര്‌തെ ഇങ്ങനെ അങ്ങ്പോകുന്നു
ഉം
എന്താ വിശേഷം
കുഴപ്പില്ല മഴല്ല രണ്ടോസം റ്റ് മഴനെല്ല അടമയണ്ടോ
ഇല്ല ഇല്ല ഇല്ല മഴയില്ലാത്ത കൊണ്ട് നന്നായി പോയിക്കട്ടോ ഇന്നൊക്കെ നല്ല വെയിലായിരുന്നു
ആഹ നല്ല വെയിലാണ് നല്ല ചൂടുണ്ട് ഉണ്ട്
നല്ല ചൂട്ന്ന്
ആ നല്ല ചൂടാണ്
പിന്നെ ഒത്തിരി വെയിലായാലും നമുക്ക് വെള്ള വില്ലാതെ പോവില്ലെന്നേ അയ്ന്റ ഒരു പേടിയുണ്ട് ദെ ഇന്നൊക്കെ കണ്ടോ
ആ ആ അതെ ആ അതെന്നെ വെള്ളെല്ലാഞ മ്മള് കഴിഞ്ഞി ലെ വെള്ളം വേണ്ടെമ്മക്ക് ഇവിടെ പിന്നെ വെള്ളത്തിന് ബുദ്ധിമുട്ടില്ല
ഉം ഉം ഉം
കെണറുള്ളോണ്ടെ നമ്മക്കെന്നെ
ഉം ഉം
ന്നാലും ചെലേ ചെലോട്ത്തൊക്കെ വെള്ളല്ലാന്ന് പറേണെ കേക്ക്ണ്ട് കൊറേ സ്ഥൽ ത്തൊക്കെ മയ കൊയൽ കെണറൊക്കെ ആയിട്ടെ
ആ ആ വെള്ളത്തിന്റെ ബു
ആ ഉം
ഉം ഉം ഉം പക്ഷെ ഇവിടെ ഒത്തിരി അങ്ങനെ പറയാൻ മാത്രമില്ല
ആ മ് ട്രിപ്പൊക്കെ പോയിനോ വെക്കേഷൻല്
എന്തോ
ട്രിപ്പ് പോയിനോച്ചെ വെക്കേഷനിലൊക്കെ
ന്നില്ലല്ലേ അങ്ങനെ കൂടുതൽ വലുതായിട്ടൊന്നുമില്ല
ആഹ്
വലുതായിട്ടൊന്നുമില്ല
ആ
പിള്ളേരൊക്കെ കെടത്തി ഉറക്കാൻ ഒരു സമയംമാവുംല്ലേ
ആ ഓല് മൂന്നാളൂടി കെടക്കണെങ്കിലെ
ആ
അത് സമയാവും
അപ് അവരുടെ വാപ്പ എന്ത്യേ
അവട്ണ്ട് ആ
പുള്ളി ഈ ഗ്രൂപ്പ് ഇത ഇതിനകത്തണ്ടോ വ
ഇല്ല ഇല്ലല്ല
മ് പുള്ളികൊഴപ്പൊന്നുല്ലലോ ചെയ്യുന്നോണ്ടെ നേരത്തെ തൊട്ട് തന്നെ ഒണ്ടോ നേരത്തെ തൊട്ട് തന്നെ ഒണ്ടോ നേരത്തെ തൊട്ട് തന്നെ ഒണ്ടോ ഗ്രൂപ്പില് ഉണ്ട് എത്ര വർഷ ആയിട്ടുണ്ട്
എന്തെ
ഈ ആപ്പില്
ഞാനോ ഞാനിപ്പോ കൊറ്ച്ച് ഉച്ചായിട്ടൊള്ളൂ
ഒള്ളോ ഓ. ഉം ഉം ഉം.
ന്നാ ശരിട്ടോ.
ആയിക്കോട്ടെ തിരിച്ച് ഏത് ന്നട്ട് വാണെങ്കി വിളിക്ക്.